ഹലോ
ആഹ് ഹലോ ലോ ലോ ആഹ് എന്തൊക്കെ
ക്കണല്ലേ
ആഹ് കണ്ടല്ലോ
എന്തൊക്കെണ്ട് അങ്ങനെ പോണ്
പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയോ
പണി പണി കഴിഞ്ഞിട്ടൊന്നല്ല അവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു അലക്കും കൂളിയും കഴിഞ്ഞു ബാക്കിയൊക്കെ ഇങ്ങനെ എടുക്ക
ഏഹ് ഇന്ന് വൈക്യോ
സാവധാനം സാവധാനം എടുക്കാന്ന്ങ്ങ നോർന്ന് ഇപ്പ എന്താ അറീല എന്തൊക്കോര് ത് ചെല ദിവസ ങ്ങനെ
ഉം ഫുഡ്ഡാക്കണ്ട്യേരുലെ
ഇങ്ങനെരോ ആഹ് ചായ് ചായ കുടിച്ചു ചായ കൂടി കഴിഞ്ഞു അലക്കും കുളിം കഴിഞ്ഞു
ഉച്ചക്ക് ഉച്ചക്ക് ഉം കുട്യൾ ഹെൽപ്പ യ്യോ
ആഹ് അവര് ശയ്യും കൈസ് ഓ
ഉം
രണ്ടാളും വേം വന്നോളും മോള് ഇപ്പോ എങ്ങട്ടോ പോയിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ വീട്ട് പോവാ പറഞ്ഞു പോയതാ
ചെറുത് ആൺകുട്ട്യേളൊ പെങ്കുട്ട്യേളൊ
ചെറുത് രണ്ടും ആൺകുട്ട്യള് രണ്ടാളും മദ്രസ്സി പോയത ആ മൂ
ഉം എന്താ ഫുഡ്ഡിന് മീന മീന
സ്പെഷ്യലായിട്ടൊന്നുല്ല ഉം യ്യഅത് ഞങ്ങൾ രാത്രിക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുള്ളൂ എക്കണ്ടാവുമ്പോളെ ആ പ്പെന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തിന്ന് പോവും ഞാനും മക്കൾ മാത്രല്ലേ ഉള്ളു
ഉം
ഉച്ചയ്ക്ക് എന്തെിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോ രാത്രിയാവുമ്പോ ഫുഡ്ഡ് ഇക്ക വൈകുന്നെ രാ തിക്കല്ലേ ഉണ്ടാവുള്ളൂ
ഉം ഉം
എന്തേലൊക്കെ കൊണ്ട്രും അപ്പൊ അങ്ങനട്ട് കയ്യും ഇന്നെന്ത്‌ ഫുഡ്ഡ് കായോ
ആഹ് ചോറ്ണ്ട് ഇപ്പത്തും
ചോറും കറിയൊക്കെ ആയോ
കറി വെക്കണം ചോറ് വെച്ചിട്ടേഉള്ളൂ കറി വെക്കണം
അ ആഹ് മക്കളൊക്കെ എന്ത മക്കളൊക്കെ പോയോ
ഉം കളിക്കാണ് മദ്രസൊക്കെ വിട്ട് വന് കളിക്ക പോണുണ്ട് മീൻ പിടിക്കാന് ചൂണ്ടലൂട്ത്തു പോണ്
ന്ത്ണ്ടോ അ പാടത്തു പോയി മീൻ പിടിക്ക
ഉം ഇന്നലെ പോയിനി ഒന്നും കിട്ടീല്ല അത്ര അറിയൊന്നുല്ല ചൂണ്ടലും വലിച്ച് മീൻ പോയിന്നൊക്കെ പറയണ്ട് ആ അവിടെ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് കുട്ടിളൊക്കെ ഉണ്ടാവും
ആഹ് എല്ലാരും പോയോ
വല്യേ മോന് മറ്റേ മോളാ രണ്ടാമത്തെ
ആ ആ
വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവുംലെ നാട്ട്ത്തെ മീൻ പിടിക്കണോല്
ആഹ് ആഹ് ഇപ്പൊ പാടത്തെ എല്ലാം വെള്ളണ്ടോ
കൊറഞ്ഞ വള്ളേ ഉള്ളൂ
ഇവിടൊക്കെ പൊയ വെള്ളം
എറങ്ങുലന്നൊക്കെ പറഞ്ഞുപോയതാണ് പേടിയാണ് വക്കത്ത് ചൂണ്ടല ഇടോള്ളൂ വക്കത്ത് നിന്നിട്ട് അങ്ങനെ മണ്ണെടുത്തിട്ടേ അങ്ങനെ വെള്ളം നിക്കണാണ്
ആഹ്
മണ്ണെടുക്കല്ലോ കുറഞ്ഞ വെള്ളാണ് ഉം പേടിയാണ് പോയി നോക്കലാണ് കുറച്ച് കഴിഞ്ഞാ പോയി നോക്കും ഒന്ന് അങ്ങനെ അല്ലേ ആരെ പറഞ്ഞേക്കും അടുത്താണ് കുറച്ച അങ്ങോട്ട് പോണം
ചായ കുടിയോക്കെ കഴിഞ്ഞോ
കൊറെ കാണ്നേന് ഒരാക്ക ഉണ്ടാവും
ആഹ് അല്ലേലും നേരാ മൊബൈല് കണ്ടിരുന്നാണ്ട് അയിമലട് തൂങ്ങി കഴിഞ്ഞാല് ആഹ് നമ്മളെ കാലത്തൊന്നും മൊബൈല് കണ്ട് കുത്തർക്കൽ അല്ലെന്നല്ലോ കളിക്കാറങ്ങലല്ലേ
ആഹ് ഞമ്മളൊക്കെ എന്ത് കളിയ്യേ ചെറുപ്പത്തില് നല്ല കളിയെനു ഇബലങ്ങട്ട് എറങ്ങിയാ കളിച്ചോളും അങ്ങട്ട് എറങ്ങി കിട്ടൂല മൊബൈല് വിട്ടു
ആ അതാണ് ഇത് ഇത് കളി ഇവര് കളിക്കും പക്ഷെ എപ്പഴും മൊബൈൽ വരില്ല ഇപ്പ അയ്റ്റങ്ങക്ക് അതന്നും അറിയില്ലല്ലോ ഇപ്പ അങ്ങനെ ഒന്ന് തൊട്ടുകളിലാ ങ്ങനത്തൊന്നും അറിയില്ലല്ലോ ഇപ്പോര് എന്താന്ന ചോയിക്ക
അറിയില്ല
നമ്മള കാലത്ത് അങ്ങനൊന്നല്ലാരുന്നല്ല
ആഹ് കളിച്ച് മതിക്കല് സ്കൂള് പൂട്ടിയാലൊക്കെ സിങ്ങ് കളി പാടത്ത് പോയിങ്ങനി സിങ്ങളിക്യാ നല്ല കളി നല്ല രാസ്വീന്നല്ലേ അന്ന്
അന്നൊക്കെ ആരുന്നു രസം ഇപ്പ മക്കക്ക് എന്ത് കളിയറിയാ മൊബൈല് മാത്രം മതി മൊബൈലു ആയിറ്റ് കൂടിയെക്ക ആൾക്കാര ത്തറേഞ്ചേയ്യൂല്ലല്ലോ
ആഹ് അവല് ആരു വന്നാലും അറിയില്ലന്നെ മുബൈലാച്ചാ അയിലന്നെ ഗൈമളി
ആരാ ഇത് ആരാന്ന് വെച്ചാ അവര്ക്കറിയോ?
മൊബൈല് കയ്യിണ്ടെ പിന്നെ മൈന്റ് ചെയ്യൂല
ഉം ഇപ്പം എഹ് എന്താ ഏതാന്നും കൂടി മക്കക്ക് കുടുംബക്കാര് വന്നാലും അർ
ഉം പ്പ വരവൂല്യല്ലോ പണ്ടത്തെമാരി വരവുണ്ടോ ഇപ്പോ വിരുന്ന് പോക്കും ഒക്ക കൊറവല്ലേ ഉം വിരുന്നോലും ഇതന്നാണ് പണി
എവിടെ പോയാലും എന്തും അങ്ങനെ തന്നെയല്ലേ പരസ്പരം മിണ്ടാട്ടയില്ലല്ലോ അതെന്നെ ആഹ് പണ്ടൊക്ക ഉമ്മാന്റെ വീട്ടിക്ക് പറഞ് പോകലുണ്ടാര്ന്നു കളിക്കാനായിട്ട് പോലാര്ന്ന് ക്കാനും പ്പൊരു പോക് ക്കൂല്ല ആഹ് ഞാന് വീട്ട്ലിരിയ്ക്കാ
ടൂറ് പോകും സമയം കിട്ട് ട്ടിയാല് ദൂരേക്കെങ്ങാൻ
ആഹ് അവ്ടെ പോയാലും പോണന്നല്ലേ കാഴ്ച ആഘോഷിക്കുലല്ലോ ഇനിപ്പോ വൺ ബസ്സില് കേറി ടൂറ് പോയോക്ക് ആ ബസ്സില് ഇരുന്ന് പോണണല്ലോ എല്ലോർക്കും പണി ആസ്വദിക്കൂലല്ലോപ്പത്തെ മക്കള്
പൊറത്തുള്ള ഒന്നും കാണൂല പിന്നെ
പൊറത്തുള്ളരേം കാണൂല വീട്ടാരെ പോലും അറിയില്ല
നിങ്ങള് എവിടെങ്കിലും പോയോ വെക്കേഷന്ല് വെക്കേഷൻ എവിടെങ്കിലും പോയോ കുട്ടികളെ കൊണ്ട്
ഇല്ല ഞങ്ങൾ ഇവിടെ പിനെ കോഴിക്കോട് അങ്ങനെ പോയി കോഴിക്കോട് ബീച്ചിലൊക്കെ നോയി ഇഞ്ഞിപ്പോ പരുന്ന ഞളിന് പോകും കോയിക്കോടക്കൊന്ന്
ഉം ഉം
പെരുന്നാൾ പിറ്റേന്ന്
ഉം പരുന്നാൾ നോക്കെ എല്ലാ തരക്കാവും
ഞങ്ങൾ എല്ലാ കൊല്ലം പരുന്നാളിന് പോ
ഏ തർക്ണ്ടാവല്യാ
തരക്ണ്ടാവും ഞങ്ങള് ഏ പെരുന്നാൾന് അന്ന് എന്റെ വീട്ടില് ഒന്ന് പോകും വൈന്നാരം രാത്രിങ്ങോട്ടന്നെ വരും എല്ലാരും ഞാനും ഓരെ മക്കളേം കൂട്ടി ഇങ്ങട്ടന്നെ വരും പിന്നെ പിറ്റേന്ന് ഇവിടുന്ന് മ റ്റി ഒര്ങ്ങി ഒന്ന് കോഴിക്കോട്ക്കൊന്ന് പോയി പറഞ്ഞി ത്രിയാവുമ്പോ തിരിച്ച് വരും അതെല്ലാ കൊല്ലോം പോവും ആ ഭയങ്കര ഇഷ്ടന്നെ ഞങ്ങള് കൊറേ പറയും പിന്നെ ഇടക്കൊക്കെന്ന് ഈ മുക്കം പാലത്തിൻന്റെ അവിടൊക്കെങ്ങനെ കൊണ്ടോകും എടക്കെടക്കൊക്കെങ്ങനെ ഊഞ്ഞാലാടാന് അങ്ങനൊക്കെ പറയുമ്പോക്കൊന്ന് കൊണ്ടോവും
ച്ചളൊക്കെ കാണാൻ പൊറത്തറക്കണല്ലോ
കൊണ്ട് പോകും എവിടെങ്കിലൊക്കായിട്ട്
ഉം
ഇവര്ക്ക് ലീവ് കിട്ടൂലങ്ങനെന്നും ഡെയിലി പണിയായിട്ടെ
ആ
ളും ലീവ്ള്ളീസ്സം എങ്ങട്ടങ്കിലൊ പോവും ഇന്ന്പ്പോ മക്കള് ആ മാളില് പോവാന്നും പറഞ് നിക്ക
എ ഉപ്പ വന്നിട്ട് പോ പോവേക്കൂലേ
ആ മുക്കത്ത്
അട
ഞാടേം കൂട്ടി പോവ എന്താ നോക്കട്ടെന്ന്
എന്താ മാൾല്ന്താ
ഒന്നുല്ല അവർക്ക് ചുമ്മാ പോവ അവര് സ്റ്റുല്ല വെറുതെ പോവ കറങ്ങാൻ പോവാ വീട്ടില് ഇങ്ങനെ ഇര് ന്നട്ടെ
ഉം ഇനിപ്പോ കൊറചൂസുടിയല്ലെള്ളൂ തൊർ ക്കാന്
ആ ഞ്ഞ് തൊറക്കാ കുറച്ചീസ് കൂടെള്ളൂ ഉം പിന്ന ഒറ്റക്കായി അതലോയ്ച്ചുമ്പോഴാ ഒറ്റക്കിങ്ങനെ ഇരിക്കണലോയ്ച്ചുമ്പളെ മൊബൈല് ഇ കോ പിന്നെ പണിയൊക്കെ കഴിഞ്ഞയ്ഞ്ഞാല് പിന്നെ ബോറടി മൊബൈല് എത്രേന്നില്ലേ ഓൺലൈൻ വർക്കറിയാനും ഒന്നും ചെയ്യാ അങ്ങനെത്തെന്നുല്ല
ഉം
ഇങ്ങൾ ചെയ്യേണ്ടോ
ഇല്ല ഇപ്പൊന്നുല്ല ചെറുതായിട്ടൊക്കെ ഉള്ളു അധികൊന്നുല്ല റീസെല്ലിംഗ് ഒക്കെ കണ്ട്
ഏ ഡ്രസ്സിന്റെോ
ഡ്രസ്സല്ല ബുക്കുകളൊക്കെ ബുക്ക് ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ വല്യ തിലൊന്നുല്ല ഓ വേറെ ഒരാക്ക് ഹെൽപ്പായിട്ട് ചെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അല്ലാതൊന്നുല്ല നമുക്ക് ചെറിയ എന്തെങ്കിലും വരുമാനം കിട്ടും
ആ അത് കിട്ടോ
വരുമാനണ്ടായ നല്ലതാണ്
അതൊക്കെ ശരിയാ
ക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോ
പറഞ്ഞ പുറത്തേക്ക് പൊറത്തേക്ക് എന്തായാലും വിടൂല അപ്പൊ പിന്നെ അതൊക്കെ നടക്കുള്ളൂ
ഉം ഓരോന്ന് കൂടും ഒക്കെ ങ്ങനെ പൊളിഞ്ഞോവും
ആ ഇനിയിപ്പോ ങ്ങള് ഇതിനൊക്കെ ഇറങ്ങുവായിരിക്കുവല്ലേ
അങ്ങനെ വിചാരിക്ക്ണ്ട് ചാൻസ് കിട്ടിയാല് ഒരു ചാൻസ് ഉണ്ട്ന്ന് പറഞ്ഞീനി
ഈ വർഷം
ഈ വർഷാണവിടെ ഒഴിവ്ണ്ടന്ന് പറഞ്ഞീനി നോക്കട്ടെ
എങ്ങനെ എൽ പി യു ഈ ഭാഗ
യോഗ്യത ഹൈസ്കൂൾ യോഗ്യത ഉണ്ട് അത് എതാണ് ഇംഗ്ലീഷ് മീഡിയം രണ്ടാംക്ലാസ് ത് വരെ ഉള്ളൂ
ആഹ് ആഹ്
ക്ലാസ്സാടാൻ ഈ കുട്ടികള് ജയിക്കണന്നുസരിച്ചിട്ട് ക്ലാസ് ആക്കി കൊണ്ടുവരണം പുതിയത് തുടിയതാണ്
ആഹ് ആഹ്
വീടിന്റെ അടുത്താണ് ആ വീടിന്റെ അടുത്താണ് ഉം പിന്നെ ഒന്നും ഉണ്ടാവില്ല ബാക്കി വെക്കാനും വണ്ടിക്കൂല വച്ചാ പിന്നെ അടുത്ത് പതിനഞ്ചു റുപ്യ പതിമൂന്ന് റൂപ്യ പോയിന്റേ ഉള്ളു ക് സംസാരിക്
എന്നാല് വണ്ടി ഉണ്ടെങ്കി നല്ല വ
വണ്ടി ഞാൻ ഓട്ടുല ഉം ഒക്ക് ഒളപ്പൊക്കെ ഉണ്ടാക്കിയ ഞാൻ ഓ ഓട്ടുല
ആ വണ്ടിണ്ട് നല്ലാണോ പോക്ക് വരവിനൊക്കെ
ഉം സമയല്ല അഭിക്കല്ല ബസ് ന്റെ ടൈം നോക്കിക്കൊണ്ട
ആഹ് അത് വേണം
നമ്മള് റിസ്ക് ആണ് വീട്ടല്ല പണി കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞാല് കുറച്ച റിസ്ക് ആണ് പഠിക്കാൻ പോകുമ്പോ തന്നെ അങ്ങനെയാണ് ഒരു
ആ അങ്ങോട്ട് പോയി പഠിച്ചതല്ലേ ഓൺലൈൻ
പോയി പഠിച്ചതാണ് കല്യാണം കഴിഞ്ഞേര പോയതാണ് ഞാൻ ടീച്ചിങ് കോഴ്സിനൊക്കെ അത് കൊറച് ദൂരണ്ടായി ടൗണിലാ
ഏ അതിനൊന്നും കൊഴപ്പ പ്പല്ലീനോ
ഉം അന്ന് അന്ന് പഠിപ്പിച്ചീനി ഇപ്പ പടിക്കണംന്ന് പറഞ്ഞപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി പിന്നെ അങ്ങനെ പോയി - കൊണ്ട് ആണ്ട് പോയി ആ അതൊക്കെ പിന്നെ അങ്ങനെ നടന്നില്ല ഓലൊന്നും കൊറച്ചു കൂളും പോയി ഇന്ന് ഒക്കെ നിന്നോയി നമ്മളാ പഠിച്ച ഉടനെന്നാണ് പോണം ന്നാല നമ്മ ക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ
അത് ശരിയാ ആ അതിനിങ്ങനെ ട്ടാം തുടർന്ന് അങ്ങട്ട് പോണോല്ലോ മക്കളായാലു അങ്ങനെ പോയാ മതിയാര്ന്നു ആര്ക്കു അയിനടീല് കൊടുത്താ മതിയാര്ന്നു
ഉം മക്കള് ചെറുതല്ലേ നിന്നോയി
പിന്നെ വേറെന്താ
വേറൊക്കെ നല്ല വിശേഷങ്ങള് ഇന്നായിക്കോട്ടെ ഉം ടൈം ഉള്ളപ്പോ വിളിക്ക എന്നാ ശെരി